കേൾക്കുന്നിണ്ടാ? കേൾക്കുന്നുണ്ടോ
ആഹ് ണ്ട്
ആഹ് ഓക്കെ സൗണ്ട് പറ്റ കുറവാ
ആഹ്
എവിടെ സ്ഥലം
അത് ചോയിക്കാൻ പാടില്ല
അയ് ശരി ഇന്ക് അറിയിലട്ടോ സോറി പിന്നെ എന്ത്
എന്ത പണി ങ്ങക്ക് ചായ കുടിച്ചോ ഹലോ
കേൾക്കണേന്നെല്ല
ആണോ
ആഹ് കൊഴപ്പല്ലാലോലെ കെട്ടില്ലാച് തെ ഓക്കെ ആഹ് ശരി
ആഹ് ചായിം യ കടിംകെ ആയോ
ആവുന്ന് ചായൊടിച്ചോ?
ഏഹ് ഇല്ല
അഹ് ഓക്കെ പിന്നെന്ത് ആഹ് ഒരാള് മദ്രസയില് പോയിക്ണ്
മക്കളൊക്കെ എണീറ്റോ ചോയ്ക്ക ആഹ് ആഹ് അപ്പൊ ന്ന് കള്ളത്തരാണോ മോള് പോയിട്ട്ല്ല
ആഹ് ക്ഷെ വ്യാഴാഴ്ച വന്ന അല്ല വെള്ളിയാഴ്ച വന്നതാ
ആഹ് വെള്ളിയാഴ്ച
അ ഹ് ആഹ്
ങ്കര മടിയായിട്ടിരിക്കാണ്
അഹ്
മധസ് പോവാന്
അഹ് ശരി
കുറേ ആൾക്കാരെ ഒക്കെ ണ്ടാവുമ്പം മടിയാണല്ലോ
ആഹ്
ഗെസ്റ്റൊക്കെണ്ടാവോ
ആ അ എല്ലാരും അങ്ങൻത്തെന്നെ പർഞ് ആഒരാളെന്നെ ഒള്ളൂ ഒരാള് കയ്ഞ് മദ്രസ് കയ്ഞ്ക്ക്ണ്
ഉം എത്ര കുട്ട്യാളാ
എനിക്ക് രണ്ടാള് ഒരാള് എ ഒമ്പത് വയസ്സ് ത് പറ്റെ ചെർതാണ്
ആ അത് ശെരി
മദ്രസ്ന്ന്ട്ട് അധികം ദൂരണ്ടോ അവ്ട്ന്ന് പോവാൻ
ഇല്ല കൊർച്ചണ്ട് പോവാൻ ആ അത് തണ് ആറ്മണിയൊക്കായതോണ്ട് രാവിലെ ഞാൻണ്ടാക്കി കൊടുക്കല
ആ പട്ട്യാളൊക്കെണ്ട് ഇഷ്ടം പോലെ പട്ട്യാള്
ഏ വിട് വിടുമ്പോ പിന്നെ കുട്ട്യാളൊക്കെണ്ടാവല്ലോ
ആ പട്ടികള് ണ്ടേ ഇഷ്
ആ പട്ടികള് പട്ടികള് ആ ഇഷ്ടമ്പോലെ ആ സമയായതോണ്ടെ ഇഷ്മ്പോലെ ഇപ്പ മഴം കൂടി ആയതോണ്ട് തല
ഓരോ സമയ തോന്ന്ണ്ണ്ട് ഇഷ്ടംപോലെണ്ട് എത്രങ്ങാനാ ഇവടൊക്കെ സിറ്റഔട്ട് നറച്ച്ങ്ങട്ട് കേറിട്ട് ആകെ ബുദ്ധിമുട്ടാവും
അ അപ്പൊ ച ചാരുപടി ഇല്ലാത്ത സ്
അപ്പൊ അയ്ന്റെ ഉള്ള്ക്ക്ങ്ങട്ട് കേറിട്ടാകെ രാവിലെങ്ങട്ട് ണീച്ചാല് അതണ്ട് കണ്ട അന്നത്തെ ദിവസം പോയി ആ പിന്നെ വേറൊന്നിനും തോന്നൂല അതണ്ട് കണ്ടാ പോയി കാര്യം
കടിയക്ക ഇണ്ടാക്കണേ?
കടി വെള്ളപ്പം
ഉം മറ്റേ കുട്ടികള് എണീറ്റട്ടില്ലല്ലെ എനിക്കറിയില്ല
ആ ആഹ നമ്മളോടെ പിന്നെ കണക്കാണല്ലോ
കോണ ഒന്ന ചെയ്ത് നോക്ക
ആഹതന്നെ അവിടെ പോയത് അല പിന്നെ കെടുത്തും ഇരിക്കലും തന്നെ ഇണ്ടാവുള്ള പണിയ ഉണ്ടാവലല്ലേ
ആഹ അല്ല ഞാൻ പണിയൊക്കെ എടുക്കും ആ് ഞാൻ അവിടെ
ആഏ
ഉം പണിക എടുക്കും ഞാാന് ഒന്ന് ഇങ്ങനെ സെറ്റ് ഇങ്ങനെ ഒന്ന് ആയി കഴിഞ്ഞാല് എല്ലാത്തിനും കൂടും പക്ഷെ രാവിലെ ണ് നോക്കലല്ല രാവിലെ പറഞ്ഞ പോലെ നമ്മുക്ക് ഉറങ്ങാൻ
അവിടെ വയലന്നപ്പോ കിർക്കാൻ പറ്റുള്ളു
ഒന്നുമല്ല പക്ഷേ രാവിലെ മദ്രസ്സ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവല്ലേ രാവിലെ തന്നെ
ആഹ
ഉം വേതെന്തൊക്കെയ വി ശേഷമാരുണ്ടോ
ആഹ
മഴല്ലോ
മഴ മഴ ഇപ്പ ഒന്ന ഇങ്ങനെ മൂടിിക്കിടക്കുന്നുണ്ട് ഇ പെയ്യാൻ സാധ്യതണ്ട്
അ
മറ്റണ്ട് അതന്നെ ഒരു മോഡല ഉണ്ട് അന്നരെ നല്ല വെയില ഇനല്ലേ അവിടെ ഇണ്ടാ പാത്തണ്ടന ഉം ഉം ഉ നല്ല വല നല്ല ച വലരുന്നു നല്ല ചൂടു ഉണ്ടായിു നല്ല ത
പടച്ചോന് പടച്ചോന്റെ വേറൊരു പരീക്ഷ എന്നാാണ് തോന്നുന്നത്
ഉള്ളാന്റെ ആഹ പിന്നെന്താ
ഇപ്പ അടുത്ത് യാത്രയൊക്കെ പോയിരുന്നു
ഏനെ
ഇപ്പ അടുത്ത എങ്ങിട്ടെങ്കിലും യാത്രൊക്കെ പോയാവോ
ആ അപ്പഴത്തെ ഇങ്ങനെ ദൂരെ എന്ത പറയാ അങ്ങനെ മക്കളെ വെക്കേഷനിൽ പോയിട്ടു ണ്ടായിരുന്നു ആ എല്ലാത- പറ്റില്ല ആ അതെ!
ഉം യാത്ര ഇഷ്ടല്ലാത്ത ആരൂല്ലല്ലേ എല്ലാർക്കും യാത്ര ഇഷ്ടം
ആ
ചില ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ എന്റെ ഒരു കുഞ്ഞാമുണ്ട്
ഉ
അതിന് യാത്ര ഇഷ്ടല്ല അതിന് വീട്ടില് അടങ്ങിയിരിക്കുക.
ഓ അത-
തിരിക അതാ ആഹ അതാണിഷ്ടം അവളങ്ങോട്ട് വിളിച്ചാലും പറയ- ഭയങ്കര ക്ഷീണാണ് അതാണ് ഇതാണ് എന്തിനാ വെറുതെ വീട്ടില് കിടന്ന തുടങ്ങിയാ പോലെ
ഉം
അങ്ങനത്തെ ആൾക്കാരുണ്ട് ചിലത് എവിടെയെങ്കിലുംക്കെ
അപൂർവത്തില ഒരാണ്ടാവള്ളു!
അല്ല അങ്ങനത്തെ ആൾക്കാരും എവിടെതേങ്കലുംക്കെ വേണല്ലോ.
ആഹ!
എല്ലാരും എല്ലാർക്കും വേണല്ലോ.
ഏ
എല്ലാ ആൾക്കാരുംമാണെന്ന് പറയാ.
ആഹ്! അങ്ങനെ എല്ലാരും വേണല്ലേ ശരിയ.
ഉം പനിയൊക്കെ കഴിഞ്ഞു വന്നിട്ട്-
ഇല്ലല്ല ഞാാന് ഞായറാഴ്ച ആയപ്പം കൊറച്ച ടൈമ ഇങ്ങനെ എടുത്ത് കിടന്ന പിന്നെ വെള്ളപ്പം കൂടി അല്ലേ
ആഹ!
മോള് വരാനാവകുമ്പോത്തന്നെ ഇണ്ടാക്കിയാ പോര ഇങ്ങനെ കൊറച്ചൊക്കെ കിടന്ന് ഉ ഏ
ഇപ്പേ ണീക്കണ ലോ
എല്ല എണീച്ചിട്ട് കുറച്ചു നേരായി ഇങ്ങനെ കിടന്ന അവിടെ ഇങ്ങനെ ഓണ്മന്ന്തണ്ടി ആഹ! ഉണ്ടണ്ട് ഉ
അത് വണ്ടിലാ ആ രാവിലെ പോ
എന്നിട്ട് രാത്രിക്കണ രാത്രിക്ക വരിക
എല്ലാ ചായ അടിക്കാൻ വേണ്ടി വരും നീ അപ്പൊത്തെ ചായ കടിക്ക ആക്കി റ്റ എട്ട ആവുമ്പോത്തിന എത്തും പിന്നും പോകവും
ഉ മോക്ക്ക്ക എത്ര ദിവസംമ്മേണ്ട് വ ദിവസ നമക്ക് എത്ര സമയം വ്രസ്സ്
ഇനിയിപ്പോ ഏഴേ മുുക്കാല ആവുമ്പോ വിടും ഉംത്രള്ളൂ! രാത്രല്ലേ ഇടങ്ങാറ് രാവിലെ നീക്കാനുള്ള ബുദ്ധിമുട്ടേ ആരുമ തണുപ്പാക്കായ്മ നീക്കൂല
ഉം
ഉം
എന്താ എന്നിട്ട് കണ്ട കറിയൊക്കെണ്ട എന്താണ്ടാക്കണന്ന്?
കറിന്ന് ചട്നി രണ്ട മറ്റ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും ഉണ്ടാക്ക
ഉ അല്ല ചോറിന് എന്താ കറി?
ചോറിന്ന് മീ- ഉണ്ട് മത്തിയ ഉണ്ട് പോയി ചിക്കൻ ഉണ്ട് ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കച്ചാ നോക്കട്ടെ
ഉ
ഉം പിന്നെ മക്കളൊക്കെഓ
ഇല്ല ചെറുത നീട്ടട്ട ണ്ട് വലുത് ഉറങ്ങനെയാണ് നത് സു
ആഹ ഇതെല്ലാം മതസിൽ പോവാതായ അണ്ട് പറഞ്ഞല്ലോട് തൊട്ടടുത്ത് തന്നെയാണോ കെട്ടിച്ച വീടും
കുച്ചു പോയാ മതി ഞാൻ സ്കൂട്ടിക്ക് വരുമ്പ പോകും അതുകൊണ്ട്ത് അത്ര വലിയൊ ഇതായിട്ട് തോന്നിയിട്ടില്ല എന്നാലും അങ്ങനെ എപ്പഴുംന്നും വരൂല വന്നാല രണ്ടു ദിവസം തോന്നിട്ട്ന്നെ പോളൂ
അ ശരി
ഞാൻ എപ്പോഴും വന്ന് പോവാ
ഏഹ
എപ്പഴും വന്നു പോവന്നില്ല
ആഹയില്ല ആ
ഉ നിരങ്ങളെ എന്താണ് കോഴിങ്ങനെ കോഴി ഇങ്ങനെ പൊക്കാണ ചെയ്യക്കെ അറിയണം വെക്ക
രണ്ടും രണ്ടും വേണം പൊരിക്കണം കുട്ടിയക്ക് കൊറച്ചായാലും പൊരിക്കണം
ഉം
ആഹ് പറ്റുള്ളൂ ഇം കറിയെത്ത് കൂട്ടൂല്ല വെച്ചാലേ കൂട്ടൊള്ളു
നമ്മുക്ക് രാവിലെ ഒരു പണിയാണ്.
പന്ത്രണ്ട് മണിയാവോളും ഇതന്നെല്ലെ പണി. നേരം വെള്ക്കാ ഇതന്നെ പണി ഏഹ്
ആഹ് ഓള് അടിച്ചേരി തൊടച്ചെരും അടക്കളേലൊന്നും വരൂല്ല
ആഹ്
ഉം എന്താണ് മരങ്ങളൊക്കെ ഉണ്ടോ ചുറ്റും
എങ്ങനാ
മരങ്ങളൊക്കെ ഇണ്ടൊ ചുറ്റും
കേൾക്കണില്ല്യ
മരങ്ങളൊ
ആഹ് ഇഷ്ട്ടംപോലെണ്ട് നല്ല സ്ഥലാണ് സ്ഥലണ്ട്
അപ്പം നേരം വൈ
നേരം വെളുത്താ മുറ്റം നന്നാക്കൻ ഒരുപാട് ഒരു മണിക്കൂറിന്റെ പണിയാ. ആഹ്
എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഞാന് എന്താ മരങ്ങളൊക്കെ മുറിച്ചു. അപ്പൊ പിന്നെ മുറ്റങ്ങനെ എന്നും അടിച്ചു വാരണ്ട ആവശ്യേ ഇല്ല നാല് ദിവസം കൂടുമ്പോക്കെ
അഹ് ഇൻ്റോടെ അങ്ങനെയാണ് എനക്കിഷ്ടാണ് മിറ്റോ അങ്ങനെ കൊറച്ച് സ്ഥലോ ഉള്ളൂ കൊറച്ച് നന്നാക്കിയാലും മതി ഇത് ലോഡ് സ്ഥലോണ്ട് ഇവിടെ ക്കെയാ നന്നാക്കണന്ന് അറിയൂല പുല്ല് പറച്ച് പറച്ച് മടുത്തക്കണ്
ആഹ് അവിടെയൊക്കെ അങ്ങനെ പുല്ല് ഇഷ്ട്ടം പോലെയായിട്ട് ഇങ്ങിട്ട് വളർന്നിട്ട് മഴക്കാലായിട്ടേ
ഇനിയും വരുവല്ലോ ആഹ്
അതൊരു ബുദ്ധിമുട്ട്
ആഹ് പറയാനുണ്ടോ
ആഹ് കാട്ങ്ങട്ട് മൂടി കെടക്കും
ആഹ്
ഉം ഇന്നായ്
ഉം ഇല്ല ഇല്ല സമയായാ ഇനിക്കതിനെ പറ്റി അറിയില്ല
വടെ ശരി ട്ടോ
ആഹ് അയ്ക്കോട്ടെ ഇന്നാ ശരി